ഹലോ..
കേക്കാവോ..
ആ കേൾക്കാം കേൾക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്..
വിശേഷം ങ്ങനൊക്കെ.. സുഖം നല്ല വിശേഷം ഉം മഴ മഴയൊന്നുല്ല..
ആ നമുക്കും നമുക്കു. ം മഴയൊന്നുല്ല നിക്ക് മഴ പെയ.. എന്തല് പിന്നെ വെള്ളം കയറന്ന് അങ്ങനെ ബുദ്ധിമുട്ട് വല്ലൊണ്ടോ..
ഇവട്ട അങ്ങനെ വെള്ളം ഇങ്ങനെ കേർത്തൊന്നുമല്ല..
ഉം
ഉം ഉം..
ഒണക്കത്ത് വെള്ളം പറ്റുവോ കിണറ്റില്..
ഒണക്കത്ത് വെള്ളം വറ്റത്തില്ല.. നമ്മള അത്യാവശ്യം നമ്മള ആവശ്യത്തിന് കിട്ടും അതായത് നമ്മ.. നമ്മുടെ വീട്ടിന്റെ താഴോട്ട് വയലാ..
ഓ അന്നേരം പിന്നെ നക്ക് വെള്ളൻ പറ്റത്തില്ല ആഹ് ഹഹ ഹ...
വറ്റത്തില്ല..
ആ ചക്കേം മാങ്ങൊക്കെ കഴിഞ്ഞോ..
ചക്കാ കപ്ലീറ്റ് കഴിഞ്ഞില്ല ഉണ്ട്..
ഉം നമുക്ക ഉണ്ട് വരിക്കച്ചക്ക ക്കെ ഉണ്ടോ...
വരിക്കച്ചക്ക യ് കൊറവാ മൊത്തം..
കൂഴച്ചക്കയാണ് ആ.. നമുക്കും വരിക്ക ചക്ക ഇല്ല വരിക്കചക്ക തിന്നണങ്കി എന്റെ സ്വന്തം വീട്ടിൽ പോണം.. അവിടൊണ്ട് വരിക്കച്ചക്ക ആ ഉം... ദൂരവ പോവാനൊക്കെ അതുകൊണ്ടങ്ങ് മടിക്കും...
ആഹ
നല്ല തേൻവരിക്കയാണ് അവിടെ അഞ്ചാറ് വരിക്ക പിലാവുണ്ട്...
ആഹ് ആഹ് ആ ഈ വരിക്ക ചക്ക മറ്റേ കൊടുക്കുവല്ലേ
അ
വിക്കു വല്ലോ..
അ നല്ല വിലയും കിട്ടും...
വരിക്ക ചക്ക ഉള്ള ഉള്ളവരെല്ലാം അങ്ങനെ കൊടുക്കുവ...
ആഹ് ആ ച്ചിരി എൻ്റെ വീടത്തിരി റോഡീ ന്നുള്ളിലോട്ടാണ് റോഡ് സൈഡ് ഒക്കെ ആണെൻക്കിൽ പെട്ടെന്ന് ആൾക്കാര് വരുമല്ലേ..
ആഹ് ആഹ്
ഉം പിന്നെ അവർക്ക് അടത്താൻ വയ്യാത്തതുണ്ട് ഭയങ്കര പൊക്കത്തിലുള്ളതൊക്കെ... ആൾക്കാര് വരും കൊടുക്കും..
ഉം ഉം
മാങ്ങയുണ്ടായിരുന്നു ഈ വർഷം ഇഷ്ടം പോലെ നിങ്ങക്ക് മാങ്ങ യുണ്ടോ...
ഞങ്ങക്ക് മാങ്ങ ഇല്ല ഉണ്ടായിരുന്നു ഉണങ്ങി പോയി..
മാവ് ഉണങ്ങിപ്പോയിലെ ആ നമുക്ക്.. ഉം നമ്മുടെ പറമ്പിലില്ല തൊട്ടപ്പുറത്ത് ഒരുമാവ്ണ്ട് ശരിക്കും.. ഉം ഉ ശരിക്കും പിടിച്ചു ശരിക്കും നമ്മളെല്ലാരും കഴിച്ചു.. തീർന്നില്ല ഇപ്പഴും ഉണ്ട്..
ഏ മറ്റേ ചെറുതോ..
അല്ല വല്യ മാങ്ങയാ പേരൊന്നും ഓർമ്മ നല്ല... നല്ല മാംസമൊക്കെ ഉള്ള നല്ല ഗുണ്ടും മാങ്ങ...
ആഹ ആ...
ആഹ.. പഴുത്താലും ഒരു ചെറിയ പുളുപ്പുണ്ട് പക്ഷെ ഈ മാമ്പഴ മാമ്പ മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാൻ നല്ലതാ ആ ഞങ്ങളങ്ങനെ വെച്ചിട്ടുണ്ട് ഉ ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം തയ്ക്കയൊക്കെ ചെയ്യോ തയ്യലൊക്കെ അറിയാമോ
ആഹ് തൈയൽ ആഹ് ചെറുതായിട്ടക തയ്
ആ മിഷേനൊക്കെ ഉണ്ടോ?
ണ്ട്
ആ ഞാനും എന്റെ ഇതൊക്കെ തയ്ക്കും അത്യാവശ്യം ഉള്ളതൊക്കെ ഉം ചുരിദാറൊ പണ്ടൊക്കെ നല്ല തയ്ക്കുആര്ന്ന് ഇപ്പം പിന്നെ ടച്ചങ്ങ് പോയി ഇപ്പ തയ്യലൊന്നുയില്ല ഇപ്പ റെഡിമയ്ഡ്‌ നമ്മടെ സൈസിനിങ്ങ് കിട്ടുവല്ലേ ആ ആ ആ അങ്ങനെ പണ്ടെന്റെ ബ്ലൗസും അങ്ങനെയൊക്കെ തേയ്ക്കുായിര്ന്ന്
ഇപ്പം ബ്ലൗസക്കെ ഭയങ്കര മോഡലിലെല്ലേ തൈക്ക്ന്നെ
ആഹ് ഇപ്പ തയ്ക്കും ഇപ്പം ബ ബ ബ്ലൗസും റെഡിമെയ്ഡ് കിട്ടും പക്ഷെ ഞാനിതുവരെ വേടിച്ചെട്ടില്ല റെഡിമെയ്ഡ് ആ അ റെഡിമേഡ് ബ്ലൗസ് വേട് അങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസ് വേടിച്ചിട്ടുണ്ടോ
ആ ഒരെണ്ണം ഒരെണ്ണം വാങ്ങി
പറഞ്ഞു വേടിക്കു അല്ലേ?
ആ അളവ് പറഞ്ഞ് നമ്മളവിടെ വെച്ച് നമ്മള് അത് നമ്മളിട്ടുഓക്കീട്ട്
ആഹാ ആ സൈസായിരിക്കുഅല്ലോ അന്നേരം കറക് കായിരിക്കും ആ
ശെരിയാവും
ഉം അല്ല നമുക്ക് പിന്നെ അത്യാവശ്യം തയ്യൽ അറിയായെങ്കി കൊണ്ടുവന്നത് കറക്റ്റ് ചെയ്യാല്ലേ ആഹ് ആഹ ഊ പിന്നെ ഡ്രസ്സൊക്കെ എട ഓൺലൈൻ മേടിക്കോ അതോ കടേ പോയി വേടിക്കോ?
ഓൺലൈൻ എട്ക്ക്ന്നത് മൊത്തം ഓഫായി പോവ്അ
ആണതെ സത്യ എനിക്കു അങ്ങനെ തോന്നീട്ടുണ്ട് നമ്മള് നല്ല ഭംഗിയൊക്കെ കണ്ട് വേടിക്കുമ്പൊ വരുമ്പോ ആ കോളിറ്റി കാണ ത്തില്ല പിന്നെ അത് റിട്ടെൺ അടിക്കണ
പെട്ടന്നത് എന്തരായി പോഉം
കേടായിരുന്നു പക്ഷെ നല്ല ഉം നല്ല നമ്മള് ആ ഞാനു ഇപ്പം അതോണ്ട് ഓൺലൈൻ പണ്ടൊക്കെ വേടിക്കുവായിര്ന്ന് വേടി ച്ച് കൊണ്ടുവരു പിന്നെ റിട്ടണടിക്കണം പിന്നെ ഞാ അടിക്കുന്നൊരു ബുദ്ധിമുട്ടു കൊണ്ട് പിന്നെ വിചാരിക്കും എന്തായാലും മേടിച്ചല്ലേ ഇടാന്ന് രണ്ടൂസം കഴിയുമ്പം കളറെല്ലാ അങ്ങ് മങ്ങി ആ അങ്ങനത്തെ കുഴപ്പമുണ്ടോ നമുക്ക് കടയ് പോയി വേടിക്കുവാന്നെങ്കി നമ്മുടെ ഇഷ്ടത്തിന് ആ തുണിയൊക്കെ തൊട്ട് നോക്കി മണത്തു നോക്കിയൊക്കെ വേടിക്കാല്ലെ ആ അ അതാ ഒരു സുഖം ഇനിയിപ്പം ഫോണൊക്കെ എടു ല്ലേ
ആഹ് ഓണാക്കി പ്പയ് ഇപ്പ ആടി സെയില് നടക്കുവല്ലേ വാങ്ങിയാരുന്നോ ഡ്രസ്സ്
ആ ആഡിസെയിൽന് മേടിച്ചില്ല അല്ലാതെ ഒരു കടേല് ഡിസ്കൗണ്ട് കണ്ടപ്പം കുറച്ച് വേടിച്ച്
ആ ആ
ആ ആഡിസൈൽന് വേടിക്കുന്ന ശീലം ഉണ്ടോ
ആഡിസൈൽന് ഏട്ടൻ വാങ്ങിയായിര്ന്ന്
ആഹ ആ
അപ്പൊ ഭയങ്കര തിരക്കാന്ന് ആടിസൈൽ പോമ്പം പക്ഷെ അത് നമ്മൾ നോക്കി എടുക്കണം എല്ലാം കൂടെത് മിക്സാ റേറ്റ് കൂടിയതും കുറഞ്ഞതും
ആഹ ഹാ ആ ഹ ഓ അങ്ങനെ എല്ലാം മിക്സ് ആവും നോക്കി എടുക്കണം ആഹ ഇന്നള നമ്മള് ഇന്നളെ ഞ ഞ റോ വണ്ടിൽ ഇരുന്നോണ്ട് കണ്ടതാ ആഡിസൈലിന്ന് പ്രത്യേക കൗണ്ടറൊന്നും പറഞ്ഞ് എഴുതി വെച്ചേക്ക്‌ന്ന് വലിയ കടയാണ്
ആഹ ആ
ആഡിസൈൽ പ്രത്യേക കട സെഷൻ പറഞ് എഴുതി വെച്ചേക്കന്ന്
ആ അങ്ങനെ ഉള്ളതാണേ കൊഴപ്പമില്ല പ്രത്യേകം സെക്ഷന ഉണ്ടെ കുഴപ്പില്ല പ്രത്യേകം സെക്ഷന് ഇത്താലും അവര അതിന്റെ ഇടക്ക കൂടെ മറ്റേ മറ്റതിടും
ഏത്
റ്റുടിയത്
ഓ ഓ ഓ ഓ ഓ ആഹ
അങ്ങനെ ചിലപ്പം ഭംഗി കണ്ടിട്ട് അത് ഭംഗിയുള്ളയാ അപ്പം ഇത് ആഡിസൈലന് പോകുമ്പം ഇത് എച് ഇഷ്ടപ്പെടുവുന്നേ ആളുകൾ വേടിക്കുമല്ലോ
ഓ അ ബിസിനർ എങ്ങനെ ബിസിനസ്സ് ആ ഒരു ട്ടെക്റ്റീസ് ചെറിയ ഒരു ബിസിനസ് ചെയ്യുന്നത് അവ ആ അതാണ് എന്റെ ട്ടെക്റ്റീസ് നമ്മുടെ നാട്ടിൽ ആഹ ആ ഓ ഇട്ടേക്ക്‌ന്നെ നമ്മള് ഇപ്പോ അടീസലന് ചെന്നാണെങ്കിലും അത് കണ്ട് ഇഷ്ട എനക്ക് ഒരു ശലുണ്ട് നമ്മള് ഒരെണ്ണം മേടിക്കാൻ ചെന്ന് ഇങ്ങെ ഡി യിലൊക്കെ കിടക്കുന്നത് കണ്ട നല്ലതണന്ന പിന്നെ അത് മേടിക്കണന്ന് തോന്നു
ഉം അങ്ങനെ അത് അങ്ങനെ
ആഹ
ഞാൻ അടുത്ത സമയത്ത് ഒരു പാാന്റ് മേ ടിക്കാൻ പോയത് മേടിച്ചുകൊണ്ടിട്ട ഇറങ്ങിയപ്പോഴ ഡിസ്പ്ലേ നല്ലായിരിപ്പു കിടക്കുന്നുണ്ട് എനിക്ക് അത് മേടിച്ച് ആ അത് മേടിച്ചു ടോപ്പ് മേടിക്കാൻ പോയതല്ല ഒരു പാന്റ് മേടിക്കാൻ പോയതാ ആ അപ്പോള് അതാണ് കടക്കർ അത്ര അട്രാക്ഷൻ ഉള്ള എടുത്തിക് നല്ല ആൾക്കാാര് മേടിക്കത്തല്ലെ ആ ഡിസ്പ്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്
എന്നിട്ടാ ചില ചില ഷോപ്പ് ചെല്ലുമ്പോ അവര് പറയത്തില്ലേ മാഡം മുകളഉള്ള ഞങ്ങക്ക് മ ഷോപ്പ് ഉണ്ടോന്ന് ജസ്റ്റ്ന്ന് കണ്ടിട്ട് പോവാ നമുക്കത് ആവശ്യംഇ ല്ലെങ്കിലും അവര് പറയത്തില്ല ജസ്റ്റ് ഒന്ന് വന്ന് കണ്ടിട്ട് പോവാൻ പറയാം പിന്നെ സ്വണ്ണ എ ചെന്നാലേ നമ്മുടെ മുകളിലുടെ ഷോപ്പ് ഡയമണ്ട് ഉണ്ട് നമ്മള് പറ നമുക്ക്മേടിക്ക ഉദ്ദേശിച്ചേത് നിങ്ങള് ജസ്റ്റ് ഒന്ന് കാണുന്നു കാണുമ്പോ നമുക്ക് ഇങ്ങനെ അത് കൊൊള്ളാം അത്ര വശം മേടിക്കണം തോന്നുന്നത് അവരത്ര അത്ര ഇതായിട്ടാണ് നമ്മളെ വിളിച്ചൊണ്ട് പോകുന്നത് അന്നേരം മേ പിന്നാലും നമുക്ക് തോന്നും ഉ അത് കൊള്ളാരുന്നു മേടിക്കണെന്ന് അങ്ങനെയാണ് ബിസിനസി്റെ താത്വമ്
ഉം ഹം
വേറെ എന്താണ് വേറെ വിശേഷങ്ങള് കൊച്ചക്കെ സ്കൂളിൽന്ന് വരാറായോ
അത് അഞ്ച മണിയൊക്കെ ആകും
ആണല്ലേ സ്കൂൾ വണ്ടല്ല വരുന്നല്ലേ ഓ ഉ
രാവിലെ ഏ സ്കൂള് ആറ കിലോമീറ്റർ ആറ് കിലോമീറ്റർ ആണ് ഉ അത് എല്ലായിടം പോയി റങ്ങി പിടിച്ചിട്ട ലാസ്റ്റ് ലാസ്റ്റ് ആ ഇവിടെ വരുന്ന ആ ലാസ്റ്റ് ആ
നമുക്ക് വന്നിട്ട് പോന്നതാ ഫസ്റ്റ് ട്രിപ്പ് പോവോ അ ലാസ്റ്റ് ട്രിപ്പാന്ന പോുന്നത്
പോുന്നത് അവിടുന്ന ഇങ്ങനെ ഒന്ന് വെച്ചാ രാവിലെ അങ്ങനെ കട്ടി രാവിലെ വേറ ബസ്സിലും വൈകിട്ട് വേറ ബസ്സിലു ആണ് പോന്ന രാവിലെ ഫൈവ് ബസിലും വൈകിട്ട് സിക്സ് ബസ്സിലു ആ
ഓ
രാവിലെ പോന്ന ബസ്സ് വൈകുന്നേരം താമസിക്കും ഒരുപാട് താമസിക്കും അത് കാരണം വൈകുന്നേരം മറ്റേതിലാക്കിയെടുക്കും
ആ അവർക്ക്ൊ ഒരുപാട് ഏരിയൊക്കെ ഇറങ്ങി വരണ്ടേ ഉ അതല എറെ ആങ്ങളെ ഇടോള് ഇപ്പ സ്കൂള് പുതിയ സ്കൂൾ ആക്കി അന്നേരം വരുമ്പോൾ ആറര ആവുംൂ എന്ന് പറഞ്ഞു ഉം ബരബർ തന്ന ആ ഏരിയ മൊത്തം ചുറ്റി ഇഞ് വരാ അതുപോലെ പോകുന്നത് ഒമ്പത് ഒമ്പതര ആയിട്ട് പോകത്തോളന്ന് രാവിലെ
ആഹ
ഉ ലാസ്റ്റ് ട്രിപ്പ്ാണെന്ന് പോുന്നത് അങ്ങോട്ട് പോുന്ന ലാസ്റ്റ് ട്രിപ്പ് വരുന്നത് ലാസ്റ്റ്
ആ ഉം
അപ്പൊ ഞാൻ ചോദിക്കും കുഞ്ഞിന കുഞ്ഞഞ് വന്നാൽ പിന്നെ പഠിക്കാനൊക്കെ പറ്റോ ചെറിയ കുട്ടികളല്ലേ ക്ഷീണംൊക്കെ കാണത്തില്ലേ അവർക്കും ഇപ്പൊ കൊഴപ്പല്ലന്ന് പറ ആ നമുക്ക്തായാലും ഒരു കേൾക്കുമ്പോ ഒരു ബുദ്ധിമുട്ടാ നാല മണിക്ക് മൂന്നറ്റ നാലുമണക്ക് സ്കൂള് കിട്ട പിന്നെ ഈ സ്ഥലം എല്ലാം ചുറ്റി അറയാവത്തില്ലേ വീട്ട വരെ ആ കൊച്ചുകടെ കളിക്കേണ്ട സമയൊക്കെ അല്ലേ പോകുന്നത്
ഹം
ഉ കുഞ്ഞുങ്ങളൾ ഫസ്റ്റായിട്ട് വൈകിട്ട് വന്ന വച്ചിട്ടങ്കിലും കളിക്കണ്ടേ ഉം അതെ. വളർ വളർച്ചയും ശാ രീരികം മാനസികായിട്ടുള്ള എല്ലാ ആഹ് ആഹ് ഇപ്പം. സ്കൂളിൽ കൊണ്ട് കളിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ടല്ലേ പീറ്റിയെ പീരീഡും ഒക്കെ ഉണ്ടല്ലേ.
മ്മ്
ഉം
ഇപ്പ എല്ലാ സ്കൂളും മറ്റേ പാർക്കും കാര്യങ് ഉണ്ട് എല്ലാ സ്കൂളിലും ഉണ്ട് ആഹ് ഓക്കെ ഓക്കെ ഓക്കേ